ആഹ് കേൾക്കില്ലേ.
ആഹ് കേക്കണ്ട്. എന്തൊക്കെണ്ട്? നല്ല വർത്താനം. ഭക്ഷണൊക്കെ കയിച്ചോ? ഒറങ്ങിയൊക്കെ ണീച്ചോ?
ഇല്ല ഉമ്മ ഉറങ്ങിട്ടോന്നൂല്യ.
ഏഹ്
ഒറങ്ങാൻ കഴിഞ്ഞില്ല ന്ന് മന്റെ മൂത്തമ്മ വന്നിട്ടുണ്ടെര്ന്നു അങ്ങനെ വെല്യ മൂത്തമ്മ
ഏഹ് ആ ശെരി മ്മാന്റെ അതോ-
ആഹ് അമ്മാന്റെ ഉമ്മാന്റെ. അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞന്ന് അങ്ങനെ
ആഹ് ആഹ് അത് ശരി ആഹ്.
ഉമ്മ മുത്തമ്മനെ ആക്കി കൊട്ക്കാൻ വേണ്ടി കേറിക്ണ്.
ഏഹ് അ അതന്നെ. ഫോണൊക്കെ അടിച്ചിട്ട്
ആഹ് ഹാ ഹാ
ആ ആഹ് ശേരി പിന്നെന്ത്‌ മക്കളൊക്കെ വന്നോ വരാൻ
ഇല്ല വരാനായിട്ട്ണ്ട്.
ആഹ് ശരി ആ
മറ്റോല് ഇപ്പം മൂത്ത വന്നപ്പോന്നെ പയമ്പൊരീക്കെ ണ്ടാക്കണല്ലോ ച്ചോണ്ട് മാ പു തോ കൊണ്ടന്നുണു പോത്തെ പഴംന്തൊക്കെ കൊണ്ടന്നീന്നു.
ആഹ് ആഹ്
കയിക്കാണ്ട് പോയി.
അത് ശരി ആ ആത്തെ നേരല്ലായിട്ടോ മ മക്കള് വരില്ലേ അവിടെ. ആഹ് ശരി.
ണ്ടാക്കാനയച്ചില്ല.
ആഹ് ആഹ്. ആഹ് സെരി
എന്റെ മാപ്ള പിന്നെ പഴം കൊണ്ട്വരാൻ പറഞ്ഞാ ഏറ്റം പൈക്കാത്ത പഴം നോക്കി കൊണ്ടരും.
ഏഹ് നല്ല പഴുത്തതാണല്ലോ കൊണ്ടോര്ല്.
മം ഇപ്പൊ കൊണ്ടുവന്നത് നല്ല പയ്ക്കാത്ത പഴം
ഉം അത്പൊരിച്ചാ ഒരുഅന്തും ഉണ്ടാവൂല
ഉം കുട്ടികള് വരുമ്പോത്തെ ഏതായാലും കൊണ്ടുവന്നല്ലേ ചെപ്പോ വരുമ്പോം ചോദിക്കും ഇണ്ടാക്കിലേന്ന്
ആഹ ആഹ
ഓണംന്ന് വെച്ചാ മെയിന്റ് അക്കിയില്ലാന്നും പറി
ആവുണ്ടാവും ഉം എന്നിട്ടെന്താ പയ മാവ്ക്ക് എന്താ കൂട്ടല് ഇങ്ങള്.
പ്പ ഞാന് എന്താ കടലമാവും മൈതപ്പൊടിയും കൊറച്ച് ചോറും അപ്പക്കാരും ഇടും.
ആ ആ
പിന്നെ രസ കളറിന് കുറച്ച് ആ മറ്റേ കളർ ആടയും
മഞ്ഞൾ പൊടി അതോ?
മഞ്ഞൾ പൊടി ഓറഞ്ച് കളറും ഉണ്ടാവുമ്പോ അത് ഇടും
ആ ആ
അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയാണ് അധികം പിന്നെ രണ്ട് മണി നല്ല ജീരകവും ഇടും.
ആ ആ
പിന്നെ കരിഞ്ചീരകം ഇതൊക്കെ ഗ്യാസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി
ആഹ ആഹ
അതൊക്കെ അഡ് ചെയുംഅപ്പൊ നല്ലോം പൊള്ളച്ചണ്ട്‌വരും.
ആ ആ
അപ്പൊ കുട്ടിൾ പീടിയക്കെന്ന് വാങ്ങുന്ന പഴംപൊരി പോലെ ആവും
ആഹ നല്ല നല്ല സോഫ്റ്റ് ഉണ്ടാവുംല്ലേ
നല്ല സോഫ്റ്റുംണ്ടാവും ചോറ് കൂട്ടുമ്പംതന്നെ കൊറച്ച് കട്ടിരും. ഉം ഏഹ് ന്നാൽ ഹ് എന്നാലും ഈ പിടിയക്കാരൊക്കെ സമ്മയിക്കണം ഓലൊക്കെ എങ്ങനെയണോ ഇത് ഇണ്ടാക്കാ
ഓലെ റെസിപ്പി നമ്മക്കറിയില്ലല്ലോ
ഇല്ലേയ് അറ്റോല് പറഞ്ഞും തരൂലാ.
അത് ഓല്‌പറഞ്ഞു തരൂല ഇനി ഓലെ കൊക്കവട നമ്മള് ഉണ്ടാക്കിയാലും റെഡി ആവുലല്ലോ?
ഇല്ല
ഉം അ എന്താ സംഭവം അറിയില്ല ഓലെ പായം പൊരിക്കും ഓലെ കൊക്ക വടക്ക് അങ്ങനത്തേനൊക്കെ പല പലേനും പലെ റെസിപ്പി ഉണ്ടാവുംഅത് ഒന്നും ഓല് പറഞ്ഞെ രൂല. ങ്ഹ ഓലത് നല്ല ടേസ്റ്റാണ് ഇഞെ എത്ര പയക്കം ചെന്ന എണ്ണ ആയാലും
ആഹ അയിന്റെ അയിന് നല്ല സ്മെല്ലു ആണ്
അത് നല്ല സ്മെല്ല് ഞമ്മള് ഉണ്ടാക്കിയ അത് റെഡി ആവൂലാ എന്താ സംഭവം ന്ന് അറിലാ
അതേപോലെന്നെപക്കവാടിം ക്ഷെ പക്കവാട ഓല് ഉണ്ടാക്കു വെയ്ക്കുമ്പോലെ ഉണ്ടാക്കിയ കൊർച്ച് തൈര് ആഡ്യ്താമതി.
ആ ആ
അയിന്റെ അമ്മായി ചെറിയ അമ്മായി
ആഹ്
ഇപ്പോ ചെയ്യണോ വേണ്ട
ആ അത് ശരി അപ്പോ റെഡി ഉം
ആ ആ പ്പ റെഡിയാവുണ്ട്.
ഉം അപ്പൊ കൊറച്ച്മാവ് കുറച്ച് നേരത്തേ കൂട്ടിയേക്കാൻ മതി
ആ കൊറച്ചു നേരത്തെ അരച്ച് വെക്കണം മാവ്.
ആ ശരി ഉം
അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോ കട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള മസാല ഉണ്ടാവുല്ലോ? നമ്മക്ക് ഇഷ്ടാനുസരണാണല്ലേ
ആ ഞമ്മളുടെ ടേസ് പറയണ് ആ.
ഉണ്ടാക്കുമ്പോ കൊറേ ഉണ്ടാക്കാനല്ലേ?
ആഹ് ആഹ് അതന്നെ. ഓല് കടേക്കെ ന്നായിട്ടു താനേ ഇണ്ടാ കല്ലേ അപ്പൊ ഇതിനനുസരിച്ചുള്ള എ വീട്ടിക്ക് നമ്മള് ഒരു നാലെണ്ണം അല്ലെങ്കി ഏറി പോയാൽ പത്തെണ്ണൊക്കെല്ലേ ഉണ്ടാക്കുകുള്ളൂ.
അത്രേ തന്നെ ഉണ്ടാക്കുണുള്ളൂ.
ഉം. അല്ലാതെ അതിലും അപ്പുറം. ഉം. ഉണ്ടാക്കലില്ലോ അപ്പൊ പിന്നെ നമ്മള് അതിനുള്ള ടേസ്റ്റ് നമ്മള് കൊടുക്കും ഓല് കൊറേ കണ്ടലാറ് ഉണ്ടാക്കല്. ഉം ആ ഒരു റെസിപ്പിക്കും. ആഹ്.
നെയ്യപ്പം, നെയ്യപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇതുവരെ റെഡി ആയില്ല.
അത് ശെരി. അത് തളച്ച ശർക്കര നല്ലപോലെ ഉരുക്കി. ആ ത ചൂടോടുകൂടി തന്നെ പാരണം, അരച്ചമാവക്ക്.
ചൂടോടു തന്നെ.
ആ ചൂടോടുക്ക് പര്യ.
അയിന് എങ്ങനെയൊക്കെ അയിന്റെ, പാകങ്ങളൊക്കെ എങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞു തരുവോ?
ഉം. നെയ്യപ്പത്തിന് നമ്മള് അരി കുറഞ്ഞ അരവില് അരക്കുക. നല്ലോവും ഏഹ് തരി ത തരിയോടുക്ക് അരയ്ക്കും. അരി മിക്സിയില് അല്ല ആ ദോശക്ക്, ആഹ് അയിലേറെകുറച്ചും കൂടി ഒന്ന് ഇതാവണം.
ഏ
അരിയല്ല അരവ് കൊറക്കണം.
ഏഹ് കുറക്കാം.
ആഹ് ഒരു റവന്റെക്കെ ഒരു സൈസ് തരിപ്പ് തരി വരുവല്ലോ ആഹ് അങ്ങനത്തെ തരിയാണ്.
അത് ശരി.
ആ അരിന്റെ തരി ഓലെ അങ്ങനെ നമ്മള് അരച്ചുകാണ്ട്. നല്ല മുറുക്കി അരയ്ക്കണം.
ലൂസ് ഉണ്ടാവരുത് അല്ലേ?
ആ ലൂസ് ഉണ്ടാവരുത് അന്നിട്ട് പിന്നെ ശർക്കര ഉരുക്കി പാർന്നിട്ട് ഉം. നല്ല ലൂസാ തോന്നാണെങ്കില് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് കൊറച്ചൊക്കെ ഇടുക. ഒരു ഏകദേശം ഇട്ടിട്ട് പിന്നെ പോരായിഇണ്ടെങ്കില് കുറച്ച് അരിപ്പൊടി കൂട്ടി കൊടുത്ത് മിക്സ് ആക്കിയാമതി.
ആ പ്പൊ നല്ല മുറുക്കം കിട്ടും.
ആ ആ ഈ മുറുക്കാണ് എനിക്ക് കിട്ടാത്തത്. അങ്ങട്ട് ഞമ്മള് കൈയിലോട്ട് പകരുമ്പോ പത്തിരി,
ആഹ അത് അതാണ് അല്ലെ റ ഞമ്മള് ഇനി അങ്ങനെ കരച്ച്, മൈദോക്കെ കുറച്ചൊക്കെ ഇട്ടിട്ട്, പിന്നെ നമ്മടെ എടുത്ത് പുട്ടുംപൊടി ബാലൻസ് ഉണ്ടായാപറ്റും.
ആഹ്.
ഏ അത് തരിയുള്ള സാനാണല്ലോ. ഈ പാക്കറ്റ് പുട്ടി പൊടി.
റവ റവ പറ്റുവോ
ആ റവയും പറ്റും. റവന്റെല്ലാതെ പിന്നേയു പുട്ടുപൊടിയാ നല്ലത്. റവ ആയാല് പിന്നെ വേസ് ഇതാവുമല്ലോ പൊതിരുവല്ലോ സാധനം.
ആഹ് ആ.
അലിഞ്ഞു പോണ ഒരു സൈസാണല്ലോ?
മ് മ്.
ഉം ഈ പൂട്ടുപൊടി ആയാല് നല്ലമൃ ക്കത്തിൽ നല്ല ഇതിൽ കിട്ടും. നല്ല സോഫ്റ്റില് നല്ല ന്താ ന്നല്ലോ നന്നാവും. ഇന്ന്ട്ട് പിന്ന അയ്ക്ക് കാ ഞമ്മൾ ഇതൊക്കെ ഇടാ ഏലക്ക ഇടാ.
ആ പഴം പൊടി കൊടുലേ നമ്മള് ഏലക്ക.
ആഹ് ഇടാ ഇടാ മം ആഹ പൊടിച്ച ഉണ്ടെങ്കി പൊടി. ആ ഒന്ന് മിക്സാക്കിയാ ആ ചോയാ നല്ല ടേസ്റ്റ് ആണ്.
ഉ അപ്പൊ കൊറയായി എണ്ണക്കടികളൊന്നും ഉണ്ടാക്കലില്ല.
ഞാന് അന്ന്‌ ആ ഉണ്ണിയപൊ ക്കെ ഉണ്ടാ കീനി അയിന് വന്ന വിവരൊന്നും അറിഞ്ഞില്ലല്ലോ. ഞാൻ ക വന്ന് മുറ്റത്തെ ത്തിയപ്പോല്ലേ കണ്ടത്. എന്നാൾ കൊറച്ച് നാത്തുമാര എല്ലാരും വന്നതേ ഉ ഞാൻ അറിഞ് ക്കണേ കൊറച്ച് ഉണ്ണിപ്പം ഇതോക്കെ ഉണ്ടാക്കീന്.
എണ്ണക്കടികള് അങ്ങനെ കഴിക്കലില്ലേ.
ആഹ്. അപ്പൊങ്ങനെ ഞാൻ വിചാരിച് ഞാൻ അറിഞ്ഞില്ലല്ലോന്ന്.
ഹ് ഹ്.
കടി ഉണ്ടാക്കിയ മതിനി.
ആഹ്
ഉമ്മീം ഇപ്പിനാത്തുമാരൊക്കെ വന്നീനല്ലോ.
ഇനി വരുമ്പോ ഒലോട് വിളിച് വരാം പറഞ്ഞതി. ഇങ്ങത്തേന് ഉഷാറാക്കാ നിങ്ങ എങ്ങനെ ലും അങ്ങോട്ട് വന്നാല് ഉഷാറാക്കാതെ വിടുലല്ലോ.
ആഹ് അതന്നെ അപ്പൊ ഒന്ന് കടിണ്ടാക്കിയന് വരുമ്പോ ഒന്ന് തരാൻ ഇ ഞാൻ അറിഞ്ഞില്ല ഞാൻ അർഞ്ഞ ൻ ഉണ്ടാക്കിന്. ഉം ഉഹ്.
ഓല് വിജാര്ച്ചിണ്ടാവും പറിയാതെ വരെകാരം രസം. ഉ ബുദ്ധിമുട്ടിപ്പിച്ചണ്ട അരിച്ചുണ്ടാവും.
ബുദ്ധിമുട്ടിച്ചണ്ട എർതിയോ. ന്റെ മോൻ വിളിച്ചീനിറിഞ്ഞു ഞാൻ കണ്ട റ്റൂല്ല. ഞാൻ കേട്ടില്ല ഫോണക് വിളിച്ചിട്ട് കിട്ടിട്ടില്ലാ പറഞ്ഞു. ഉമം മം ഞാ കുടുംബശ്രീ ഉണ്ടായിന് അപ്പൊ കുടുംബശ്രീ പോയി. അങ്ങനെആയപ്പൊ ഫോണ്‌ക് ആ. ഫോണ് കൈ പുട്ച്ചില്ലെനി അപ്പൊ വല്ലൊച്ചത് കേട്ടില്ല.
അഹ്
മം അപ്പോത് ഞാൻ വന്നപ്പോ തിന് ഓല് വന്നും ചെയ്ത്.
ആഹ് ഹ്.
അങ്ങനെ ഉണ്ടായത് ഉം.
അതൊക്കെ ഇഞ്ഞും ആകാല്ലോ ടൈംയ്‌മ്ണ്ടല്ലോ.
ആഹ് ടൈമ്ണ്ട്. അതന്നെ ആ ഞ്ഞ് വരുമ്പളും ആക്കര്തി പിന്നെ.
മം ഹ് പിന്നെ ഉണ്ണിയപ്പത്തിനും അതേപോലെന്നെണോ?
ആ ഉണ്ണിയപ്പത്തിന്. ആ പയം കൂട്ടണം അയിന് പിന്നെ കുറച്ച് ലൂസായാലും കോയപ്പല്ല.
ഉം.
ലൂസ് പറഞ്ഞാല് നമ്മളെ ഓട്ടടമാവിന്റെ നാട്ടിലും കൊറച്ചൊരു ലൂസ്. കോർഞ്ഞരു ലൂസ് പറ്റുള്ളൂ. നല്ല ഓട്ടടമാവന്നെ.
ഏഹ്
മം കൽത്തപ്പത്തിന്റെ കൽത്തപ്പത്തിന് പിന്നെ ദോഷമാവിന്റെ മായിരിയല്ലേ.
ആഹ് ആഹ് അതേപോലൊക്കെ തന്നെ.
മം . അത് തുള്ളി ച നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഉണ്ടായൽ കുറച്ചു മതി ഒരു തുള്ളി മതി.
ഇപ്പഴല്ലേ നോൺസ്റ്റിക് ആദ്യയൊക്കെ മറ്റേ ഇരുമ്പിൻചട്ടി തിരെ അടുപ്പത്ത് ചെകിരിതോ ആ
ആഹ അങ്ങനെ ഉണ്ടാക്കേണ്ടായിനി ഞാന് ആദ്യം അത് നല്ല ടേസ്റ്റാ അതിന് കൊറെ പണിയെടുക്കണം. അയ്ന് പൊക അടുപ്പൊന്നാവുമ്പോ അത് റെഡി ആവുലേ.
ഉം
ഉം ചുമരുമക്കൊക്കെ ആകെ പൊകയും തീയും. നമ്മള പ്ലേ ആകതാവും.
പക്ഷെ അത അയിന്റെ ടേസ്റ്റ് ഇപ്പ നമ്മൾ ഉണ്ടാക്കണ നോൺ സ്റ്റിക്കിന്റെ ഇതില് കിട്ടുന്നില്ലല്ലോ.
അതില്ല ആ ഒരു ടേസ്റ്റ് കിട്ടണുല്ല.
ഉം അതണ്ട് നമ്മള് അടുപ്പത്ത് പാർന്ന അടച്ച് വെക്കുമ്പോ തന്നെ ഒരു
നല്ലൊരു വാസന ഉം അയിൻ്റെ ആ കട്ടി ആ തോലൊക്കെ എന്തോ ഒരു രസ ചാടി
ആ ഞരി തിന്നാൻ നിക്കൂ.
ചിൽ നല്ല രസാ അത് തിന്നാന് അങ്ങനത്തെ കലത്തപ്പമൊന്നു ഇപ്പോ കിട്ടാന് ഇല്ല അത് കിട്ടൂലേ മെനക്കടാനാവൂല.
ഇന്നാ അയിക്കോട്ടെ.
ആ എന്നാ ഓക്കെ.
ഉം
എന്ന ശരി.